ആഹ കേൾക്കണില്ലേ
അതൊ കേൾക്കുന്നുണ്ട്. എന്തൊക്കെ വിശേഷം.
എന്താ അലഹമ്മദുലില അങ്ങനെയൊക്കെ പോണു കുഴപ്പമില്ല. അവിടെ എന്തൊക്കെയാ വിശേഷം.
എപ്പ സുഖം ഭക്ഷണം കയിച്ച. ഉ
ആഹ ആഹ കഴിച്ചോ അവിടെ കഴിച്ചോ?
അതെ ആഹ് ഇവിടെയും കഴിച്ചു എന്തായിരുന്നു ഭക്ഷണം.
ഇവിടെ എന്താ സാധാ ചോറണ്ട്.
ആ് എവിടെ ചോറും പച്ചക്കറിയും.
ഏ പച്ചക്കറി ആയത് എന്താ കറി.
എല്ലാം ഇട്ടിട്ട് കറി വച്ചത് പരിപ്പും തക്കാളി ഉള്ളിയും വെണ്ടയൊക്കെ ഇട്ടിട്ട്.
ആഹ്
തേങ്ങ ഇ എങ്ങനെ
ഉപ്പേരിംഒന്നുംഇല്ലേ
ആ ഉപ്പേരിയിട് ഉണ്ട് പയറ്.
ഉം പിന്നെ മീ വറുത്തത് അങ്ങനെൊന്നുമല്ലേ
ഇല്ല ഇല്ല നിങ്ങളവിടെ എന്ത ഭക്ഷണം ഇല്ലല്ല ഞാന് പഠിക്കാണ്.
ആഹ ഞാനും പഠിക്കാണ്.
ഏഹ് നിങ്ങളെന്താ പഠിക്കുന്ന്? മറ്റേ ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് നോക്കിയതാ? ഞാനിപ്പോ. ഞാൻ ഡിഗ്രി കഴിഞ്. പ്പോ കമ്പ്യൂട്ടർ പഠിക്കാണ്.
ആഹ് ആഹ് ഞാൻ ഇൻക്ക് ക്ലാസ്സ് തൊടങ്ങിയിട്ടില്ല. അടുത്ത മാസേ തൊടങ്ങുള്ളൂ.
എഎ ബി എഡിന്ന് നിങ്ങക്ക് കിട്ടിയോ?
ആഹ് കിട്ടി.
അതെയോ ഇപ്പൊ നിങ്ങക്ക് ലീവായിരിക്കു ല്ലേ?
അ പ്പ ലീവാണ് മറ്റേ കുക്കിങ്ങൊക്കറിയോ?
കുക്കിങ്ങ് ഇങ്ങനെ സ്പെഷ്യലയിറ്റുള്ള എന്തെങ്കിലു ഇണ്ടാക്കി നോ ക്കൂ അല്ലാതെ സാധാ ചോറും കറി ഉണ്ടാക്കാനങ്ങനെ അറിയില്ല. ങ്ങനെ പുഡ്ഡിങ് പുഡ്ഡിങ്ങൊക്കെ ഇണ്ടാക്കി നോക്കും. ലോഡഡ് ഫ്രൈസ് അങ്ങൻത്തെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കി നോക്കു വെറൈറ്റിയയിറ്റുള്ളേ.
തെങ്ങനെ ഇണ്ടാക്കല്?
ലോഡറ് ഫ്രൈസ് നമ്മള് ഉരുളക്കിയങ്ല്ലേ? ഉരുക്കിഴങ്ങ് ഒന്നേനെടുത്ത് കട്ടെയ്യാം.
ആഹ്
കട്ടെയ്ത്ട്ട് നമ്മള് തണുത്ത വള്ളണ്ടാവൂലെ ഐ സിന്റെ വെള്ളം അതില് കൊറ്ച്ച് നേരട്ട് അഅങ്ങനെയും ചെയ്യാ പക്ഷെ ഐസുവളളത്തില് ട്ടുമ്പോ അയിൻ്റാ ഒര് കറ പോലത്തതൊക്കെ പോയി കിട്ടും.
ആഹ്
നമ്മളങ്ങനെ ചെയ്യാറ്. തണുത്ത വെള്ള ത്തിലിട്ടിട്ട് നല്ലണം കൈകി നമ്മള് എന്തെങ്കിലു തുണിയെടുത്തിട്ട് ആ വെള്ളം ഉ ആക്കി ഒപ്പിച്ചെടുക്കാ.
ആഹ്
എന്നിട്ട് കൊറ്ച്ച് കോൺഫ്ലവർ പൊടിയും മൊ മറ്റേ ഉപ്പ് പൊടിയു ട്ട്ട്ട് ന്ന് തേച്ചിനേഷം പൊരിച്ചെടുക്കാ.
ആഹ് മഞ്ഞപ്പൊടിടണ്ടാ?
ഇല്ല മഞ്ഞപ്പൊടി ഇടണ്ട.
ആഹ്.
അത് മാത്രേ ഇട്ടാ മതി.
ആഹ് ഫ്രഞ്ച് ഫ്രൈ ഫ്രൈസാക്കി പൊരിച്ചെടുക്കാ.
ഫ്രഞ്ച് ഫ്രൈസാക്കീട്ട് അപ്പൊ കോൺഫ്ലവർ പൊടിടുമ്പോ ഒരു മു മൊരിച്ചില്ണ്ടാവല്ലോ.
ആഹ് ആഹ്
ചിക്കന് നമ്മള് നമ്മുക്ക് കടേന്നമ്മള് കിട്ട്ണമ്മക്ക് ബ്രോസ്റ്റിന്റെ ആ ചിക്കനാണല്ലോ കി ട്ടാ നമ്മളെ വീട്ടിൽച് ചെയുമ്പം നോർമലായിട്ടെങ്ങനാണോ നമ്മള് ചിക്കൻ പൊരിക്കല് അങ്ങന എല്ലില്ലാത്ത പീസ് വെച്ചിട്ട് നമ്മള് അങ്ങനെ പൊരി ക്ക്യലാ നമ്മള് മയോണയ്സ് ഇണ്ടാക്കുമ്പോ നമ്മള് രണ്ട് മു ട്ടീം ഓയലും പിന്നമ്മള് മറ്റേ ചോന്ന മൊളകില്ലേ കാന്താരി മൊളക്, നമുക്കാ ഒരു ഓറഞ്ച് കളറ് കിട്ടാൻ അതും ചേർത്ത് മിക്സ്സെയ്യും. അങ്ങനെ ഇതില് ചീസും ഇട്ടൊടുത്തിട്ട് ഇണ്ടാക്കിയാ മതി. നമുക്ക് കടേല്
അല്ല ഓവനൊന്നുല്ലല്ലോ അപ്പൊ ഗ്യാസ് ലെന്നെ ചെയ്യാൻ പറ്റോ?
ആഹ് ഗ്യാസ് തന്നെ ചെയ്യാൻ പറ്റും. നമ്മള് കടേല് ന്ന് കിട്ടുന്നതേ രുചീല് നമുക് ക് വീട്ടിലിണ്ടാക്കി കിട്ടും.
ആദ്യ ലെയറ് ലെയറാക്കാ.
ആഹ് നമ്മള് ഫസ്റ്റ് കൊറ്ച്ച് ഉരുളക്കിഴങ്‌ട്ടൊടുക്കാ, അയിന്റെ മേലെ ചിക്കൻ ഇട്ടൊടുക്കാ. അയിന്റെ മേലെ സോ ആ സോസും ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൂടി ചീസ്
ചീസ്ട്ട്ട്ട് മെൽറ്റാവാൻ എത്ര ടൈമ് വാണം?
ഒരു രണ്ട് മിൻറ്റ് അത്ര്യൊക്കെ വെച്ചാമതി. വേഗവായി കിട്ടും. നമ്മള് കടേന്നൊകെ വാങ്ങി ക്ക്യ്ന്ന അതേ ടേ രുചിയിൽ നമുക്ക് കിട്ടും. നമ്മള് കൊ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പം കോൺഫ്ലവർ പൊടിയൊക്കെ ഇ ട്ടാ മതി.
ആഹ്. സ്വംഭവം സിമ്പിളാണ്ല്ലേ. അല്ല ഞാനത് ഇൻക്ക് നല്ല ഇഷ്ടാണ്. ഇൻക്ക് നല്ല ഇഷ്ടാണ് ലോഡർ ഫ്രൈസ്. അപ്പം ഞങ്ങൾ പൊറത്ത്ന്ന് മേടിക്കാറാ.
നമ്മള് പുറത്തുന്ന് കൈ വ വാങ്ങലായിരുന്നു. അപ്പൊ നമ്മള് ഒരു പേ ഒന്നിനൊക്കെ ഇണ്ടാവൊല്ലോ ഇരുന്നൂറ്റി സം
ആഹ് നല്ല വെലണ്ട്. പക്ഷെ ഒന്നും അറിയണ്ട. നമ്മള് ഇരുന്ന് കൊടുത്താ പോരെ നമ്മളെ മുന്നേല്ങ്ങട്ട് എത്ത്വല്ലോ.
ഇങ്ങനെ കടേന്ന് ക്കെ വാങ്ങുന്ന ആ പൈസൊക്കെ നമ്മൾ ഇവടെണ്ടാക് ക്ണത് നമുക്ക് കൊറേ ആൾക്കാർക്ക് തിന്നാ. നമുക്ക് അതേ ടേസ്റ്റിലും കി ട്ടേം ചെയ്യും. നിങ്ങള് ണ്ടാക്കി നോക്കി. ആഹ് ഇണ്ടാക്കാൻ വല്യ പണിയൂല്ല. പെട്ടന്ന് കഴിയും.
ഉം. അങ്ങനെ നല്ല ടേസ്റ്റാണ്ലേ കഴിക്കാന്?
അതെ അതെ നല്ല രസ കഴിക്കാന് മടുപ്പുണ്ടാവൂല്ല നിങ്ങള് പൊറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ടോ?
ആഹ് പോവലൊക്കെണ്ട്
ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പൊറത്ത് പോവലുണ്ടോ?
ഓഹ് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോകും
ആഹ് ഇപ്പം മഴ ക്കാലായതോണ്ട് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും അല്ലേ പോകാൻ പറ്റിയിട്ടുള്ള മലകളൊക്കെ
ആഹ് എല്ലാംണ്ട്
ആഹ് സോഷ്യൽ മീഡിയ തുറന്നാ ഫുുള്ള അതാ ഇപ്പയെല്ലരും പോകുന്നെ പിന്നെ ഫ്രീ ആയിട്ട് ബസ് സ്സും ഉണ്ടല്ലോ?
ആഹ് അതെ
ഫ്രീ ആയിട്ട് സർവീസ്ള്ള എവിടേലും പോയോ?
ഇല്ല പോയിട്ടൊന്നുല്ല പോണം എവിടെ സമയം കിട്ട കിട്ട്ണില്ല പിന്നെ ഒന്നാമത് മഴയല്ലേ
ആഹ് മഴ ആവുമ്പോ പൊറത്തിറങ്ങാനൊരു മടിയാവും
ഉം അപ്പ അങ്ങനെ
നമ്മള് പോകുമ്പോ വീട്ടിന്ന് എറങ്ങുമ്പോ ചെലപ്പോ മഴ ഉണ്ടാവൂല്ല എറങ്ങി കഴിഞ്ഞാലായിരിക്കും പെട്ടെന്നായിരിക്കും മഴ പെയ്യ
ഉം അപ്പൊ അങ്ങനെ അതാണ് ഇന്നെട്ട് ലോഡർ ഫ്രൈസ് ആണോ ഏറ്റവും കൂടുതലിഷ്ടം സ്പെഷ്യൽ ഫുഡില്?
ആഹ് അതാ ഇണ്ടാക്കാറ് പിന്നെ ഇഷ്ടം മന്തിയെക്കെ മന്തി പിന്നെ വീട്ടില് ഇണ്ടാക്കുന്നെ ഇഷ്ടല്ല പൊറത്തു പോയി കഴിക്കുന്നെയാണ് ഇഷ്ടം നമ്മക്ക് പോ
ഇഷ്ട്ടല്ല
ആഹ് അമ്മള് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു രുചി കി- ട്ടുന്നില്ല പൊറത്ത്ന്ന് കഴിക്കുന്നേന്റെ ഓര് ആ ഒര് കൂ യിയിലൊക്കെ എറക്കി വെച്ചിട്ടാണല്ലോ ഇണ്ടാക്ക
അത് ശരിയാ പക്ഷെ ഇൻക്ക് ഇന്റെ ഇമ്മ ഇണ്ടാക്ക്ണ മന്തി ഇഷ്ട്ടാട്ടോ ഇന്റെമ്മ കു ക്കറില് വെക്ക്ണെ ഇനിക്ക് കു ക്കറില് നെയ്ച്ചോറ്, ബിരിയാണി, കഫ്സ, മന്തി, അതൊന്നും കുക്കറില് വെക്ക്ണെ ഇനിക്ക്‌ ഇഷ്ട്ടേ അല്ല
കുക്കർല് അല്ലേലും എളുപ്പപ്പണിയായിട്ട് കുക്കറിലാണല്ലോ അധികം ആൾക്കാ ക്കാരും വെക്കാറ് കുക്കറില് വെക്ക്ണ കാട്ടിലും ഏഹ് രസ- - രസം കൂടുതൽ മറ്റേ നമ്മള് ഈ ച ചട്ടിയിലൊക്കെ ചെമ്പട്ടിയിലൊക്കെ വെക്കുന്നായിരിക്കും.
ആഹ് അതെ അതെ കുക്കറ്‌ലെന്താ അറീല്ല അയിന്റെ ഒരു ബിരിയാണിയൊക്കെ ഒരു എന്ത യു ട്യൂബിലോ അങ്ങനെക്കെ കാണ കുക്കറിലൊക്കെ
ആഹ് കുക്കറിൽ വെക്കുന്നേൽക്കും ഒരു രുചി കിട്ട മറ്റേൽ ആവിയിൽ കൊറേ നേരം വേവിച്ചെടുക്കും
ആഹ് അതെ ആ കുക്കറിലാണ് ഒ ക്കപ്പാടെ എന്ത ഇൻക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ട്ടല്ല കുക്കറിലെത്തെ
കുക്കർ പെട്ടെന്ന് ആയി കിട്ടുവല്ലോ എളുപ്പപ്പണിയാവുമ്പോ എല്ലരും കുക്കറിലന്നെ ആക്കാൻ നോക്കും
ഉം
അപ്പൊ നിങ്ങളെ വീട്ടില് കുക്കർല് ഭക്ഷണം അങ്ങനെ ഇണ്ടാക്കാറില്ലേ?
ഇല്ല കുക്കർലങ്ങനെ വെക്കൂല ഒന്നും നമ്മളെന്തേലും ഇ പ്പൊ രാവിലക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കറൊക്കെ വെക്കണം ന്നുണ്ടെങ്കില് കടല ചെറുപയറു അങ്ങനെക്കെ ഇങ്ങനെ ഇതാക്കിട്ക്കുന്നല്ലാതെ
അല്ലാതെ അല്ലാണ്ട്ന്നെ തിളപ്പിച്ച് ചട്ടിൽ ഇടഴക്കല ചെയ്യാ അതിനാണ് ദിവസം കൂടുതലും
ഉം
കടൽന്ന് കിട്ടുന്നൊക്കെ രസതാണല്ലോ അടുപ്പത്ത് ഇണ്ടാക്കുമ്പോ
മിക്സിയിലര ക്ക്ണേക്കാട്ടിലും ടേസ്റ്റ് നമ്മള് കല്ല്മ്മെ അരിച്ച്ണ്ടാക്ക്ണെ അണല്ലോ അമ്മിക്കല്ല്മ്മെ അരച്ച് ഇണ്ടാക്കുന്നെ ആണല്ലോ
അതെ അതെ അതിന്റെ രസം നല്ല വ്യത്യാസം ണ്ടല്ലോ നമ്മളടുപ്പത്ത്ണ്ടാ ക്കുന്ന കറിയായാലും ഗാസ്മി ണ്ടാക്കുന്ന കറിയായാലും നല്ല വ്യത്യാസം ഉണ്ടാവല്ലോ അതേപോലെ
ഉം
ന്നിങ്ങള് പാചകം ചെയ്യോ
ഓഹ് ഇൻക്കറിയാം ഇൻക്ക് എല്ലാതും അറിയാം ങ്ങക്കോ
ഞാന് ഇങ്ങനെ അങ്ങനെ ചോറും കറിയും ഒക്കെ അറിയും എല്ലാം ഉണ്ടാക്കാം പക്ഷെ ഞാൻണ്ടാ ക്കിയാല് ആഹ് ഒരു രസം കിട്ടൂല
ആഹ് ഹോസ്റ്റല് നിന്നിട്ടുണ്ടോ
ഇല്ലല്ല നിങ്ങള് നിങ്ങള് ഹോസ്റ്റൽല് നിന്ന്ട്ട്ണ്ടോ ആഹ് കൊ
ൻക്ക് വട്ന്ന് ദൂരണ്ട് പക്ഷെ ഞാനും പോയി വരാൻള്ള സൗകര്യം ഇണ്ടായതൊണ്ട് അങ്ങനെണ് രാവിലെ ഒരു എട്ട് മണിക്ക് പോയാ ആറ് മണിക്കെ പിന്നെ തിരിച്ചെത്തുള്ളൂ ആറ് ആറരാവും എടക്ക് എടക്ക് നേരം വൈകിയാല്
വൺ ഹവർ ഇണ്ട് കോളേജ് പോവാന്
ആഹ് ഇൻക്ക് നേരം വൈകിങ്ങാണ്ട് രാത്രി എട്ടര ആഹ് സമയത്ത്ക്കെ
ഏഹ് ഏഹ് ഇപ്പൊ കഴിഞ്ഞി
അപ്പൊ ആഹ് അപ്പൊ ഈ കഴിഞ്ഞത് അപ്പ ഇനിയിപ്പ എന്തായാലും വേ ന്തേലൊന്ന് പഠിക്കണന്ന്ണ്ടെങ്കി എന്തയാലും
ക്കല്ലേള്ളെ പഠിക്കുന്നെ ഇഷ്ടല്ലേ ദൂരെ
പുറത്തു പോണം പേരും
ഞങ്ങക്ക് അടുത്ത് പിടിക്കാനാ ഇഷ്ടല്ല ദൂരെപ്പെടി എങ്ങനെ ഹലോ കേക്കുന്നില്ലേ?
ര്ന്നു ങ്ങക്ക് എത്ര